ഹലോ എന്തെടുക്കുവ
ഹലോ
ഹലോ കേക്കുന്നില്ല
ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്
കേക്കുന്നുണ്ടോ ആഹ് എന്താ എന്തെടുക്കുവായിരുന്നു
ചുമ്മാ ഇരിക്കായിരുന്നു അവിടെയോ ഉ
ഇവിടെ വെറുതെ ഇരിക്കുവായിരുന്നു. ഭക്ഷണൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു
ആണല്ലേ
മക്കളെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നു ആ നനയുണ്ടോ
മഴ ഇപ്പില്ല
ഉം
അവിടെയുണ്ടോ
ഇപ്പഴത്തെ ചെറുതായിട്ട് ചാറ്ന്ന്ണ്ട്
ആഹ്
ഉം
അപ്പൊ ഫോണിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം
ഫോണിനെ പറ്റി എന്താ നല്ല ഉപയോഗോം ഇണ്ട് ചീത്ത ഉപയോഗോം ഇണ്ട് നല്ലതുണ്ട് ദോഷോണ്ട് ഉം നല്ലത് ഫോണൊക്കെ ഇന്നത്തെ ഒരു പ്രധാന ഉപകരണാണല്ലോ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ ആഹ് ഫോണില്ലാണ്ട് ഇപ്പൊ ഏഹ് ഫോൺ ഇല്ലാണ്ട് ഇപ്പോ ഒരു കാര്യങ്ങളും നടക്കൂല ഒരു ധൈര്യത്തിന് ഉം ഫോണുണ്ടെങ്കിൽ നമുക്ക് ഒരു ധൈര്യാണ്
അതെ ഇപ്പഴത്തെ എല്ലാ ചെറു ഇണ്ടായി വര്ണ കുട്ടികൾക്ക് വരെ ഫോണിന്റെ യൂസിങ്ങറിയാ
അ ശരിയാ. ഇണ്ടാവ്ന്ന ഇണ്ടായിവന്ന മക്കക്ക് വരെ ഒരു ഫോൺ കൊട്ത്താലത് അത് എന്ത് ചെയ്യാമെന്ന് വരെ അറിയാം ഏഴരയായി ഉം
ആദ്യൊക്കെ കുട്ടികള് പൊറത്തൊക്കെ എറങ്ങി കളിക്കായിരുന്നു. ഇപ്പത്തെ കുട്ടികള് ഫോണിലായോണ്ട്
അതെ ഫോൺ ആ ഫോൺ ഫോൺ കൊടുത്താ മതി എന്തിനും ഏതിനും ഫോണുണ്ടെങ്കി അവരവിടെ ഇരുന്നോളും ഭക്ഷണവും വേണ്ട ഒന്നും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട മക്കളങ്ങനെ. ണ്ടെന്താ ഓരോ മക്കടെ ഓർമ്മ ശക്തിയും ഓരോ അവയവങ്ങള് കംപ്ലയി കണ്ണിന്റെ ഒക്കെ കാഴ്ച പോകുന്നു എന്തെല്ലാ ആണ് ഉണ്ടാവുന്നത് ഇപ്പൊ പക്ഷെ ആ അതും ഇപ്പൊ ഏഹ്
ഒറക്കക്കുറവും
ആ ഒറക്കക്കുറവും തലവേദനയും കണ്ണുവേദനയും കണ്ണെല്ലാം ഇങ്ങനെ എന്നാ പറയണ്ടെ ഈ കൺ ണ്ണിങ്ങനെ പൊറത്തേക്ക് വര്ന്ന പോലത്തെ ഒരു അവസ്ഥ വരെ വരുന്നുണ്ട് മക്കക്ക് ഒരു കണക്കിന് നല്ല എല്ലാരെയും നമുക്ക് കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിക്കാനും ഓരോരോ പഠനപരമായ കാര്യങ്ങൾക്ക് ആ പഠനപരമായ കാര്യങ്ങൾക്ക് പുതിയ വിവരങ്ങൾ അറിയണെങ്കിലൊക്കെ ഫോണ് വളരെ സഹായമാണ്
അതെ ആദ്യംന്നൊക്കെ വെച്ചിച്ച്നാ ഒരാള് ദൂരദേശത്തൊക്കെ പോയ ആളെ കിട്ടണെങ്കില് കത്
ആ കത്തയക്കുവോ അതോ ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കത്ത് കിട്ടി വിവരങ്ങളൊക് ക്കറിഞ്ഞു വരുമ്പോത്തേക്കും
അതെ ഇപ്പൊ വീഡിയോ കോള് ചെയ്ത് അയാളെ കണ്ടോണ്ട് സംസാരിക്കാ അതൊക്കെയാണ് ഫോണിന്റെ ഉപയോഗം പിന്നെ അതിന്റെ ദോഷങ്ങളും ച്ച്ണ്ടെങ്കില് കൊറെ ദോഷങ്ങളൂണ്ട്
പക്ഷെ നേരെ ചൊവ്വെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വല്യ ദോഷവും ഇല്ല ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക.
അതെ
ഇപ്പൊ പെട്ടെന്നൊരു സീരിയസ് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് പിന്നെ വിളിക്കാനും ജസ്റ്റ്‌ അവരെയൊക്കെ ഒന്ന് പിന്നെ കാണണെങ്കിലൊക്കെ നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്താലും എത്ര ആശ്വാസ അതൊരു നല്ല കാര്യാണ്. പക്ഷെ അതിന്റെ ദുരുപയോഗം പിന്നെ.. അതിങ്ങനെ കണ്ടിന്യൂസ് ഉപയോഗിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാല് അത് നമ്മുക്ക് ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് മറവി എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് അറിയാമോ?
അതെ പഠിത്തത്തിൽ ഒഴപ്പൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോ കുറെ കുട്ടികള്
പഠിത്തത്തില് നന്നായി പഠിക്കുന്ന മക്കളുണ്ടല്ലോ ഈ ഫോണ് കണ്ടിന്യൂ കണ്ണ്ടോണ്ടിരുന്ന് നോക്ക് പിന്നെ അവർക്ക് പഠിക്കുന്നതൊന്നും ബ്രെയിനിൽ നിൽക്കാത്തൊരു അവസ്ഥ വരെ വരുന്നുണ്ട് പഠിത്തത്തോട് ഒരു ആ പഠിത്തത്തോട് ഒരു മടുപ്പും ഒക്കെ വരുന്നുണ്ട് ഈ ഫോണിന്റെ അത് അമിതമായിട്ട് ഉപയോഗിക്ക ക്കുന്ന കൊണ്ടാണ് ദോഷം എന്തായാലും ഉണ്ടാവും
അതെ നമ്മടനൊക്കെ വിലീവൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉ ഒത്ത് കൂഡീട്ട് സാറ്റ്കൾക്യ! പല പല കളികളും കളിച്ചോണ്ടിരിക്യയ്‌രിക്കും ഇപ്പത്തെ കുട്ട കുട്ട്യാള് ഒത്തുകൂഡീറ്റ്ണ്ടേ വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂഡിയാലും ഫ്രീ ഫയറും പബ്ജി ഫോണു ആയിട്ടുള്ള കളികള് മാത്രം
അതെ അതെ ആ സോഷ്യൽ മീഡിയയിലും ഗെയിമൊക്കെ കേറി കഴിഞ്ഞയ്‌ഞ പിന്നെ പിന്നെ സമയം പോവുന്നതൊന്നും ആരെ
നിങ്ങളെ ചെർ
ഇല്ല ഞങ്ങളെ ചെറുപ്പത്തിൽ ഈ ഫോണൊന്നും ഇല്ലായിരുന്നു ഞങ്ങളെ ചെറുപ്പ പ്പത്തി ഞങ്ങള് പിന്നെ കളി തന്നെയായിരുന്നു
അതെ കസിൻസൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്നതോണ്ട് വർഷ കൊറേ ദിവസങ്ങളും മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ല്ലെ കാണോളു?
ആഹ പക്ഷെ അന്ന് ഇതില്ലായിരുന്നു പക്ഷെ എല്ലാരുഅയിട്ട് നല്ല സഹകരണം ഉണ്ടായിരുന്നു കുടുംബക്കെ ആയിട്ട്! അപ്പൊ ആറു വർഷ ക്കാരും പോവലും വരലൊക്കെ ണ്ടായിരുന്നു അന്ന് ഒന്ന് കാണെങ്കിലോ ഒന്ന് വർത്താനം പറയണെങ്കിലോ, അങ്ങോട്ടു ഇങ്ങട്ട് പ്പം വരും പോവല്ലേ ചെയ്യ പിന്നെ ലാൻ ഫോൺ വന്നിരുന്നു അന്നേരം പിന്നെ ആവുശ്യങ്ങൾക്ക് ത്യ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറയാ വേണ്ടിട്ടൊക്കെ അങ്ങനെക്കെരു സംവിധാനം വന്നു ഇപ്പൊ പിന്നെ എല്ലാടത്തും ഇതാണല്ലോ മൊബൈല് ഫോണയതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും എല്ലാർക്കുഅയി
പ്പത്തെ എല്ലാർക്കും ഒരുവിധം ഫോണ് മാത്രം മതി
അതെ ഫോണും മതി ഫോണു കമ്പ്യൂട്രും കമ്പ്യൂടർ വേണോന്നില്ല ഫോണ് മതി
അതെ
അതോണ്ടങ്കി
ഫോണിലണെ കിട്ടാത്ത സാധനളില്ല വാർത്തരെപ്പോ ഫോണിലാണ് കാണുക
ഉം എന്ത് കാര്യങ്ങളും എല്ലാം എന്തു സംശയങ്ങളും പഠിക്കുന്ന കാര്യങ്ങളോ എന്ത് കാര്യങ്ങളും നമ്മള് എല്ലാഒന്ന് സർച്ചെയ്ത് നോകികഴിഞ്ഞ നമ്മെക്കെല്ലാം കിട്ടും എന്തും കിട്ടും നമുക്ക് നമ്മുടെ മനസിൽ സംശയങ്ങൾ ഫുള്ളും അതിന്റ ഒന്ന് അ സെർചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും നമ്മുക്ക് തീർക്കാൻ കഴിയും പക്ഷെ അതിലഡിറ്റായി പോയാൽ അത് വലിയൊരു ദോഷവാവും
ഉം പല വല വ്യാജ ഫോട്ടോസുകളും
ആ അതെ നാശത്തില് അതെ അതാ ഞാ പറഞ്ഞെ നല്ലതിലേക്ക് മാത്രണേ പ്രശ്ന അത് ഉപയോഗിക്കുന്നെന് കൊഴപ്പല്ല അത് നല്ല രീതിക്ക് ഉപയോയിച്ചില്ലെങ്കി അത് വളരെ
അതെ ഫോൺ വരെ നമ്മളെ ചതിക്കുന്ന കാലാണ്പ്പൊ
പിന്നെ
കണ്ണിന്റെ പ്രശ്നം രാത്രിക്ള്ള ഉറക്കക്കുറവൊക്കെ കുട്ട്യാള് സ്കൂളി ചെന്നിട്ടായിരിക്കും ഉറങ്ങ
ആ അതെ ഉറക്കാ അത് പിന്നെ പിള്ളേര് ഓറക്കാന്ന് വെച്ചയ്‌ഞ്ഞാല് വന്ന് ക്ലാസും വിട്ട് വന്ന് കഴിഞ്ഞയ്‌ഞ്ഞാൽ പിന്നെ ഓടി വ ന്ന് ആദ്യം ഫോണാട്ക്ക
അതെ ഫുഡോന്നും വേണ്ട
ഭക്ഷണം കഴിക്കാനോ ഡ്രസ്സ് മാറ്റാനോ ഒന്നുല്ല അവർക്ക് സമയം ഓടി വന്ന് ഫോണ് എവിടെന്നാണ് ആദ്യം അന്വേഷിക്കുക അത് പ പഠി ക്കാൻ കൊടുത്താലോ പഠിക്കാൻ കൊടുത്ത് കഴിഞ്ഞാൽ ആ ഫോണ് ഏ പഠിക്കാൻ മേ പഠിക്ക പഠിക്കാനാെന്നും പറഞ്ഞ് നമ്മളോട് മേടിക്കുന്നു നോക്കുന്നത് ഫുള്ള് റീൽസ് കാണതാ മിച്ചു
അതെ ഇൻസ്റ്റഗ്രാമും ഫേസ്
ഇതാ യൂട്യൂബ് അതെ റീൽസ്ക്കെ റീൽസുകളാണ് ചെറിയ മക്കളുകൾ കൂടുതലും കാണുന്നത്
അതെ
ഉം
ഇപ്പത്തെ കുട്ടികൾന്നെ ഫ്രീ ഫയറിനാണ് അഡിക്റ്റ് ഫീ ഫയർനാണ് അഡക്റ്റ്
ആഹ് ആഹ് ആഹ്
ഓരോ ഗെയിം ഈ ഫോണിന് ഇവിടെ ഗെയിമിലൊക്കെ കളിച്ചിട്ട് ഒരു ഗെയിം ബാനൊക്കെ ചെയ്തായിരുന്നു അതെ രക്ഷിതാ ക്കളൊക്കെ കൊന്നിട്ട് ആ ഗെയിമിൽ പറയുന്ന പോലെ തന്നെ ഇവരെ
ആഹ് ആഹ് ആ
പബ് ജി ഫ്രീ ഫയർ
ഉം ഉം ആ
ഇതൊക്കെ അവരെ പഠിത്തത്തിനൊക്കെയാണ് ബാധിക്കുന്നത്
അത് പഠിത്തത്തെയാണ് ബാധിക്കുന്നത് പഠിത്തത്തെ ബാധിക്കുക അതാണ് ഇപ്പത്തെ മക്കൾക്ക് കഴി ണ്ട് ദൂര നല്ല പഠിക്കാനൊക്കെ നല്ല കഴിവുണ്ട് ഇന്നത്തെ ജനറേഷൻ പക്ഷെ എതു വണ്ടി ഈ ഫോൺ ഇങ്ങനെ അമിതമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് മക്കൾക്ക് അത് ഉപയൊ ദുരുപയോഗം ചെയ്യുവാണ് മക്കള്
അതെ ഇപ്പത്തെ കുഞ്ഞു കുട്ടികൾക്ക് വരാ കൊറെ രക്താക്കള് ഫോണൊക്കെ മേടിച്ചു
ശെരിയാ അവര് കൊടുക്കുന്നുണ്ട് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമ്മമാരുടെ പണി തീരാൻ വേണ്ടി ട്ട് അമ്മമാർ എന്ത് ചെയ്യുന്നു മക്കൾക്ക് പോണങ്ങ് കൊടുക്കുന്നു ഓണാക്കതന്നെ വേണ്ട മക്കൾക്ക് അതങ്ങ് കൊടുത്താൽ പിന്നെ മക്കളതൊക്കെ എങ്ങനെ ലും ഓണാ ക്കി അവര് കാണണ്ട എന്താണോ അത് അവരത് എന്താണോ എടുത്ത് അവിടെ അവര് എത്ര നേരം വേണമെങ്കിലും അതവിടെ അവര് കണ്ടിരുന്നോളും ആ ഫോണ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭക്ഷണം വേണെന്നോ വെള്ളം വേണെന്നോന്താാവള്ളൂ ആ അതൊരു കാലമാണ് ഇപ്പത്തെ
അതെ പരമാവധി നല്ല കാര്യങ്ങൾക്ക് മാത്രം ഫോൺ ഉപയോഗിക്കാം അറിയാത്തവരുായിട്ട് കൊറേ ലേഷനിൽ പെടുക
ആഹ് ശരിയാണ് ശരിയാണ് എത്രയോര ദൂരം കെിടക്കുന്ന ആൾക്കാരുമായിട്ട് എല്ലാണ് പിന്നെ ആഹ് അതെ ശരിയാ എന്തെല്ലാം നടക്കുന്നു
ഉം അറിയാത്തവരൊക്കെ ആയിട്ടാണ് ഓരോന്നിലും ചാറ്റ് ചെയലും വിളിക്കലും
അതെ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തരും ഓരോന്ന് ഇട്ട് കഴിയുമ്പോ ഒരു പക്ഷെങ്കി അവര് നല്ലവരായിരിക്കും നല്ല രീതിക്കക്കെ അവരിടും അത് ചിലപ്പോ അത് കാണുന്ന കണ്ട് അതിന്റെ കമന്റും കാര്യങ്ങളും പിന്നെ അവ അവരോടായി പിന്നെ ആൾക്കാർ സംസാരവും സംശയങ്ങളും അല്ലെങ്കിൽ എ മക്കളെ നി നി എന്റെ മക്കള് ഇ ങ്ങനത്തെ ഒരു പ്രശ്നണ്ട് നിങ്ങളായിട്ട്ത് നടത്തിത്ത എന്നൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള പരിചയത്തിലൂടെ തന്നെ ആൾക്കാരുകൾ പിന്നെ ഇങ്ങനെ എന്താ പറയാ ഓരോന്ന് അപേക്ഷിക്കുന്നുണ്ട് ഉ ചില ചിലപ്പോ ചില നല്ല മനുഷ്യന്മാരുണ്ടാവും എന്നാലും സ്വന്തം മക്കളെ ഒന്നും അവര് സോഷ്യൽ മീഡിയയിലൂടെ ഒരി ഒരിക്കലും അങ്ങനെ നന്നാക്കാനും അല്ലെങ്കിൽ അവരെ ഏ പിന്നെ ഉപദേശിക്കാനൊന്നും ആരോടും ആരും പറയരുത് ഉം സോഷ്യൽ മീഡിയ തൊക്കെ ഒരു നമ്മൾ കാണുന്ന ആളല്ലേ അവരിപ്പ എങ്ങനെയുള്ള മൻ ശരാന്ന് നമുക്കഅറിയോ പക്ഷെ നല്ല ആൾക്കാരണ്ട് നല്ല ആൾക്കാരുമ്പോ അവര് പറയും അയ്യോ നമ്മള ഇങ്ങനെ പറയരുത് അല്ലെ നമ്മളോട് ഇങ്ങനെ പറയരുത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല ആ നല്ല മനുഷ്യന്മാരൊക്കെ ആണെങ്കിൽ കേട്ടോ ഇല്ലാത രാണെങ്കിൽ അവ അതിൽനിന്ന് മൊതല്ടുക്കൂലേ അങ്ങനെയൊക്കെരു ഉം അപ്പൊ ഫോണുംകൊണ്ട് നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട് എല്ലാം നമ്മളല്ലേ കൊടുത്ത് നി എല്ലാത്തിനും നല്ലത്
അപ്പൊ നല്ല കാര്യങ്ങൾക്ക് മാത്രം
ഹലോ
ഹലോ
ആആകേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ
നല്ല കാര്യങ്ങൾക്ക് മാത്രപ്പം ഫോണ് യൂസ് ആക്കാ ഇന്ന ശരി
ഒക്കെ ശെരിയന്ന എന്നാല്
ആ ശരി